ഹലോ കേൾക്കുന്നില്ലേ?
കേൾക്കുന്നുണ്ട്.
എന്തൊക്കെയുണ്ട് വിശേഷം?
ഒക്കെ നല്ല വിശേഷം. അവിടുത്തെ വിശേഷം എന്താ? ഇവ ഇവിടെ മഴയുണ്ട്.
ആ ഇവിടെ മഴയില്ലട്ടോ രാവിലെ ന ല്ല മഴായിരുന്നു.
ഏ രാവിലും മയരുന്നു പിന്നെ ആയിൻ്റെ ഇടം ചെറുതായിട്ടോന്ന് വെയിലറച് ഇപ്പായി മയാണ് ഉം
ആ നല്ല മഴായിരുന്നു രാവിലെ രാത്രി തുടങ്ങിയതായിരുന്നു ഇന്നലെ.
ആ അങ്ങനെവടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ഉണ്ട് മയാ സ്കൂള് വിട്ട് വരാനൊക്കെ ആയി അപ്പ പൈയിച്ച വീണ്ടും മഴ പെയ്ത
ചായൊക്കെ കുടിച്ചാ?
ഇല്ലില്ല ചായ കുടിച്ചീല്ല ഫോണലിങ്ങനെ മക്കള് വരണഞ്ഞി സ്കൂള് തുറന്നല്ലേ.
ആ അതന്നെ മക്കള് വരാനായിക്കൊണ്ടിരിക്കുന്നു. അവിടെ എത്രണ കാ സ്ക്കൂൾ വിടാ?
ഇവിടെ നാലേകാല് ഇല്ല നാലേക്കാല് അഞ്ചുമണി ആവും വണ്ടിയില് ഇവിടെ എത്തുമ്പോത്തിന്.
ആ അങ്ങനെ എന്തെങ്കിലും സ്നാക്ക് ഒക്കെ വേണ്ടി വരുവോ മക്കക്ക്. ക്ക്
ഒന്നും ഇല്ലെങ്കി ഇണ്ടാക്കും വെ ക്കറിയൊന്നും ഇല്ലെങ്കില് ഒന്നു കൊടുക്കാല്ലാഞ്ഞ ഒരു ഇതാണല്ലോ അപ്പൊ എന്തേ ബിസ്ക്കറ്റ് ഉണ്ട് അപ്പൊ അത് മതിനേരുതിയാനെ
ബിസ്ക്കറ്റ് പിന്നെ പൊതുവേ എല്ലാർക്കും ഇഷ്ടാണല്ലൊ അല്ലേ?
അതൊന്നും ഇല്ലെങ്കി എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടിയാണ്ട്
ആ എന്തൊക്കെയണ്ടാക്കാ?
എന്തെങ്കിലും ഇങ്ങനെ സ്നാക്ക് പിന്നെ പയംമ്പൊരിയോ പിന്നെ ഉള്ളി പയം വാട്ടികാണ്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടാണ്ട കൊക്കവടമാതിരി ഉണ്ട് അതും ഉണ്ടാക്കും കൊക്കവടമാതിരിത്തൊക്കെ ആഹ കഴിക്കൂ പക്ഷെ ഉ അയിന് കൊഴപ്പില്ല പക്ഷെ ഞാൻ എരിവ ട്ടുക്കുന്നതിനൊന്നും പച്ചുളക് ചേർക്കൂല്ല അതാകുമ്പളെല്ലേ കടിക്ക
ആഹ ശരിയാ പിന്നെ മുളക് പൊടി യാവുമ്പോ കൊറചൊന്ന്
ആകൊറച്ചൊന്ന് ചേർക്കും
ഉം ഉം
പച്ചവള കാവുമ്പോ കടിക്കു അപ്പളാണ് ബുദ്ധിമുട്ട് എരിയൊക്കെ ചെയ്യാ അത അങ്ങനത്തെ അങ്ങനെ ആയി ണ്ടാക്കണ വിഭവങ്ങൾക്കൊന്നും മക്കൾ കഴിക്കണേന ആകുമ്പോ പച്ചളകിടൂല
ആണല്ലേ ആഹ്
നിങ്ങെന്തൊക്കെയക്കെ ഇണ്ടാക്ക
ഞങ്ങ ളിതെ മാരിപയമ്പോരി ള്ളി വട കൊക്കോവട പിന്നെ എന്തെങ്കി ബേക്കറി - ണ്ടെങ്കേ അങ്ങനെ അധികം ഉണ്ടാക്കിയല്ല ട്ടോ നമ്മള് എപ്പയെങ്കിലും ചാ ക നമ്മൾ ബേക്കറി ഐറ്റം ല്ല എന്നുണ്ടെങ്കിലേ ണ്ടാകൂ മക്കള് ഇങ്ങനെ ആവശ്യപ്പെടുമ്പള് അത് ഉണ്ടാക്കല്ലേന്ന് പറയുമ്പളാ അങ്ങനെ ണ്ടാക്കി കൊടുക്കും ഡൈലി എണ്ണ കടികളാ ആവുമ്പോൾ ഷ് നല്ലതല്ലല്ലോ ആ അതാണ്
പക്ഷ ഒന്നുമില്ല ഞാൻ ചോറൊന്നും കഴിക്കൂല്ല അല്ലെങ്കിൽ പിന്നെ ചോറ കൊടുത്ത മതി
അ അതന്നെ കഴി
ഉ ചോറ് പിന്നെ വെറും നല്ലതല്ലേ ശരിയാണ് ചോറ് പിന്നെ വെറുചോറു ചോറ് അല്ലാത്തെ ബിരിയാണിയോ മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിനെ അതായാലും മതി
ആഹ് അതന്നെ ശരിയങ്ങൾ പറഞ്ഞെ
ആ അങ്ങനെ ആണ് അ ആ അതൊക്കെ ആവണം അപ്പൊ പിന്നെ ചായയും കടിയും ഒന്നും വേണ്ട അത് കൊടുത്താലും മതി ഉ തന്നെ
പച്ചക്കറി തീരെ ഇഷ്ടല്ല അനെ ഇറച്ചി മീനും എന്നാല് കറി വെച്ചതാണെങ്കിൽ അത്രയും വേണ്ട പൊരിക്കാനെങ്കിൽ ഓൽക്ക്‌ നല്ല ഇഷ്ടാ.
ആ അതേമാതിരി അനെ നുള്ളി തിന്നാൻ കഴിയുന്ന ഐറ്റംസ് ആവണം മറ്റേ പോ ആരുമുള്ളും
ആ അതാണ്
ആ തിന്നാ കഴിനാ അല്ലേ ബത്തലാഇഷ്ടം കേട്ടോ അതെങ്ങനെൊക്കെ അരിച്ചു തിന്നാന്. ഉം ഉം എന്താണ് ബിസിനസൊക്കെ എന്തെങ്കിലും ചെയ്യ്ണ്ടോ
ഇല്ല ഒന്നും ചെയ്യണില്ല നിങ്ങളെ ന്തെങ്കിലും ചെയ്യ്ണ്ടോ
ഉ ഇല്ല കൃഷിയൊന്നുമല്ല. മെഷീൻ ഉണ്ട് അപ്പൊ എടക്ക എപ്പഴെങ്കിലും കൊ തയ്ക്കും അത്ര തന്നെ
ആ അതും ഇവിടെണ്ട് ഞാന് അല്ലെങ്കിൽ പെരുന്നാളൊക്കെകുമ്പോ എന്തെങ്കിലൊക്കൊന്ന് കൊണ്ടന്നരും
ആ അങ്ങനെയക്കെ അല്ലാത്തൊന്നുല്ല്യ
അല്ലാത്തപ് ഒന്ന് കിട്ടോല്ലോ പിന്നെ എപ്പളെങ്കിലും ക്കാണെങ്കിലൊഎന്തെങ്കിലൊന്ന് കൊണ്ടന്നാലാ അ- തായി
നിങ്ങൾ പഠിച്ച്ണോ തയ് യ്യല്
ആ കൊറച്ച് അയിമാത്രൊന്നു അറീല ട്ടോ മാക്സിം ചുരിദാറും മാത്രറിള്ളൂ അല്ലാത്തൊന്നും അറീല്ല അങ്ങനെ പഠിച്ചതല്ല അങ്ങനെ ഇല്ലല്ലല്ല അഅല്ല പഠിക്ക ക്ക വിട്ടില്ല
ആഹ് ഇങ്ങളെ വീട്ടില് കൃഷിയൊക്കെ ഇണ്ടോ
ഇല്ലല്ല കൃഷിയില്ല അയിന് മാത്രം സ്ഥല ന്നുമില്ല മുറ്റൊക്കെ കുറവാ
ആ അതന്നെ ഞാനും ഉണ്ടകും അങ്ങനെ ഉണ്ടാക്കല ഒന്നല്ലോ ഇങ്ങനെ മു ഇങ്ങനെൂട്ട കിട്ടാന് സീതപ്പ അങ്ങനെ രോന്നുണ്ട് നല്ലാതെ അതിനുള്ള സ്ഥലമൊക്കെ ഉള്ളു മറ്റേ കൃഷിയായിട്ട് പച്ചക്കറി ഐറ്റംസ് അങ്ങനെ ചെയ്യാനുള്ള
ആഹ അതെങ്കിലും ഉണ്ട ഞങ്ങൾക്ക് അദ്യംമല് ഞങ്ങളുടെ മുറ്റം കാലിയാണ് പിന്നെണ്ട് കേട്ടോ കരിവേപ്പിന്റെ അല്ലെങ്കിൽ പപ്പായ ഉണ്ട് അല്ലാത്തൊന്നുമ ഇല്ല
ആ പിന്നെ ചാമ്പക്കൊക്കെ കുഴിച്ചിട്ട അന്ന വ വലതായലൊക്കെ ചെറിയതായി തുടങ്ങിണ്ട് അഈ കാഴ്ചൽ തുടങ്ങിയതി സീതം സ്വയം റംമ്പൂട്ടാനെ അതൊക്കെ
ആഹ ആഹ ആഹ
ഉം ഒക്കെ കൂടിരുന്നതിനനശൊക്കെ കുഴിച്ചിട്ടതാണ് ആ അപ്പൊ ഇണ്ടാവണ്ട്
ആഹ് അതാണ് നിങ്ങള് തൈ വാങ്ങി കുഴിച്ചിട്ടേതായിരിക്കുംല്ലേ
അത് സ്കൂളിൽ നിന്ന് കിട്ടിയതായിരുന്നു മോളോ ഒന്നാം ക്ലാസ്സിലൊക്കെ അയിനന്ന് മോള്ിപ്പോ പത്താം ക്ലാസ്സില് കഴിഞ്ഞു ഉ അങ്ങനെ കിട്ടിയതായിരുന്നു
ആണല്ലേ ആ
ഉ ഇത് മറ്റൊക്കെ പിന്നെ സീതപ്പയൊക്കെ പിന്നെ പഞ്ചായത്ത് നിന്ന് അങ്ങനെ രണ്ടലോ
ആഹ് ആഹ് നമ്മള് എഴുതി കൊടുക്കുമ്പോ കിട്ടല്ല അല്ലേ കൃഷിഭവൻ നില കിട്ടാ
ആതന്നെ അങ്ങനെ കിട്ടിയതാണ് ത് അങ്ങനെ കിട്ടിയ രണ്ട് തെങ്ങുണ്ട് അതും അവിടെ കുഴിച്ചിട്ടിണ് അത് കയി ക്ഷാണ്
ഏ ഞങ്ങക്ക് പിന്നെ കൊണ്ട് കിട്ടിയാലും കുഴിച്ചിട ഉള്ള സ്ഥലം
ഉള്ള സ്ഥലത്താണ് കുഴിച്ചിട്ട് തോനിയൊന്നുംല് ഇല്ല ഉള്ള സ്ഥലത്തന്ന് കുയിച്ചിട്ടതാണ് എന്തായാലും ഇപ്പൊ കാഴ്ചൽ തുടങ്ങി കുറച്ചായി കാഴ്ച്
ആണല്ലേ ആഹ്
നമ്മള് നിട്ടണ്ടാക് ക്കി അയിമ്മന്നൊരു ഇത് കിട്ടാ പറയുമ്പോ അ ഭയങ്കര ഒരു
ഓ വല്യ സന്തോഷാണ് ഇവിടന്നാണ് ഇപ്പ പപ്പായ കുഴിച്ചു ഇങ്ങനെ ഉണ്ടായോണ്ടേ ഓരോരുത്തർ വന്ന് തരോ തരോ ചൊയ്ക്കും നമ്മക്ക് കൊടുക്കാഞ്ഞാലും മോശംല്ലേ നമ്മളിപ്പോ ഒരാക്ക് കൊടുത്താലല്ലേ പിന്നെ അയ്മ്മല് ഉണ്ടാവൊള്ളൂ
അ ശരിയാണ് അത് അയിന് കുറച്ചെണ്ണയ്മ പോവും ല്ലേ പപ്പായ മരം മറ്റേ മരത്തിന്റെ മാതിരി അല്ല ഉം ഏഹ് പിന്ന കൊറേ കഴിയുമ്പ അത്ങ്ങനെ ഫസ്റ്റിലൊക്കെ നല്ല വൽ തയ്ക്കാരം കൊറെ കഴിയുമ്പ പിന്നെ മച്ചി ആയ മാതിരി അയ്ക്കാരം ആഹ് വലുപ്പം കുറഞ്ഞങ്ങനെ വരും
കൊറയും പിന്നെന്തൊക്കെയുണ്ട് ചാ
പിന്നൊക്കെ അങ്ങനെ പോണ്
ഉച്ചക്കന്ന് ഇവിടുത്തെ വിശേഷ പഎന്ത അങ്ങനെ പോകുന്നു പ്രത്യേകിച്ചായിട്ട് ഒന്നുല്ല എവിട് യാത്രയൊക്കെ പോയിരുന്നോ?
ഇല്ല ഇല്ല ഇപ്പൊന്നും പോയില്ല
ആ ആ ആ
ഉച്ചക്ക് ആ പെരുന്നാളൊക്കെ ഉച്ചക്ക് ബീഫ് ആയിരുന്നു
അതേ ഇല്ല തീർന്നിട്ടില്ല ഇവിടെ ഉണ്ട് നാളേക്കിപ്പ എട്ട് ദിവസായില്ലേ പെരുന്നാള് കഴിഞ്ഞിട്ട്
ഉം അയിന് ഞങ്ങള് രണ്ട് മൂന്ന് ദിവസം വിരുന്ന് പോയി അവി ടെയാർന്നു പിന്നെ ഞായറാഴ്ച ഉം വീട്ട് വിരുന്ന് പോയി ഞായറാഴ്ച പിന്നെ വന്ന അയ്ന് ശേഷം അല്ലെ ക്കണം
ആ അതന്നെ അതന്നെ പിന്നെ കൊ എന്നും ബീഫ് ആവുമ്പോ മടുപ്പ് വരണേ
അന്നെ ടേസ്റ്റ് കുറഞ്ഞു വരാണ് ആ ഫ്രിഡ്ജിലിങ്ങനെ വെച്ചാണ്ട് കഴിക്കല്ലേ
ആ ടേസ്റ്റ് കൊറയും വേവും കൊറയല്ലോ ആ അത് നല്ല വേവും വേവണ്ടല്ലോ
നല്ല വേവല്ലെങ്കിലും വേണ്ട
അങ്ങത്തെ ഇറച്ചി ആവുമ്പോ ത്തം പിന്നെ എന്താ മക്കളെത്താനായോ
ഇല്ല എത്താനായില്ല നാല് ഒക്കെയാവും വരാനും
അല്ലേ ഉം
ഇന്നലെ അങ്ങനെ ആയിരുന്നു ഇനിഇന്നിപ്പോ എങ്ങനെ അറിയില്ല ഇന്നലൊക്കെ ഫസ്റ്റ് ആയിട്ട് മിഞ്ഞാന്ന് പിന്നെ വണ്ടി ഇല്ലേന്നും തൊറന്നന്നെ ഇന്നലെ മുതലാണ് വണ്ടി ഉണ്ടായിരുന്നു നമ്മളെ കൂടെ പോയി നമ്മളെ കൂടെന്നാണ് വന്നയ്ക്കാനു അല്ല ജീപ്പില് ജീപ്പ് ഉണ്ടല്ലോ മറ്റേ ഉ ഉ
ആ ആ
അപ്പൊ നടക്കാനന്ന ഉള്ളൂ ചെറിയ മക്കളാവുമ്പോപ്പൊ എല്ലാം അടത്തക്ക വിയാണല്ലോ നമ്മളൊക്കെ പണ്ട് നടന്നു പോയി അടുത്തൊക്കെ
ഓ പിന്നെ നമ്മള ന്ന് സ്കൂൾ കറന്ന് നടന്ന പോലല്ലായിരുന്നു ഇന്നല ഇപ്പ ബസ്സൊക്കെ ആയില്
ആ മയക്കാവുമ്പോ മക്കെക്ക് സുഖാണം മയത്ത് നനഞ്ഞി ചീഞ്ഞ് ഇങ്ങനെ വരണ്ടാന്നർത്ഥം
അത അമ്മള ആ പണ്ടത്തെ കാലൊക്കെ അത് വേറരു വൈബായിരുന്നു ഉ അതെല്ലേ പിന്നെ എന്തൊക്കെയണ്ട് വിശേഷങ്ങൾ
പിന്നൊക്കെ അങ്ങനെന്നെ പോണു
ഉച്ച ഭക്ഷണൊക്കെ എങ്ങനെ ബീഫ് തന്നെ ആയിരിക്കുംല്ലെ
ആ ബീഫായിരുന്നു പപ്പടം തെളച്ച് അങ്ങനൊക്കെ ആ ബീഫ്ണ്ടല്ലോ അപ്പൊ പിന്നെ താളിപ്പാണ് റെഷൻകടയില അരിയാവുമ്പോ താളിപ്പാണ് രസം മറ്റേ കാര്യന്ന ന്പ പിന്നെ താളിപ്പിന് അത്ര പ്രശ്നല്ലേ ആ ആ തേങ്ങരച്ചയൊക്കെ അല്ലെകിങ്ങനെ പറഞ്ഞന്നാ ഓയ്‌കി ഇങ്ങനെ പോകും ഒരാക്ക് അയി ചേരൂല്ലാ
ശരിയാണ് ആ അതാണ് കറി തായയും ചോറും മുകളിലവും
ആ
ഉ ഉം ഇപ്പൊ മായ മാ ചോർന്നോ
ആ മായ ഇണ്ടെന്നാലും തോർന്ന്ണ് ഇന്നാലും ഇങ്ങനെ തുള്ളി ഓരോന്ന് ഇങ്ങനെ തുള്ളിയൊറ്റലൊക്കെ ഇണ്ട് ഇപ്പോഴും
ആ ആ ഇവിടെല്ലാടക്കെ പക്ഷെ കാ മയക്കാറുണ്ട് ഉം
ആ അവടെ ഞാൻ കൊട കൊണ്ട് പോണം കൊട കൊണ്ട് പോണം അപ്പൊ നീ വെക്കന്നല്ല് വണ്ടി ഇറങ്ങുമ്പോത്തനെ
ആന്ന് ആ ആയികോട്ടെ ആയിക്കോട്ടെ എന്നാൽ ശെരി ഞാൻ വെക്ക ഞാൻ വെക്കാം